എവിടെ എടെ നീ എവിടെയാണ് നീ എന്തൊക്ക ഒക്കെയുണ്ട് വിശേഷം
ഞാൻ എറെ വീട്ടിലാണ് വളരെ നല്ല വിശേഷം സുഖമായിരിക്കുന്നു താങ്കളോ
ഞാനും സുഖായിട്ട്ിരിക്കുന്ന പിന്നെ മഴയൊക്കെ ഉണ്ടോ അവിടെ
ഇവിടെ കാലാവസ്ഥ നല്ല രീതിയിൽ മഴയുണ്ട്
ഓ ഇന്ന് ഞാൻ പുറത്തോട്ട് പോയിട്ട് വന്നപ്പം റോഡില് ഒരാള ഇങ്ങനെ ബൈക്കിൽന്ന് വീണ് കിടക്കുന്ന ആള് ഹെൽമെറ്റ് വെച്ചിട്ടില്ലന്ന് തോന്നുന്നു അങ്ങനെ തലക്ക് കുറച്ച് മുറിവുണ്ട്
അതെ അതെ ഹെൽമെറ്റ് വെച്ചില്ലായെങ്കിൽ ആ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ തലയിൽ ക്ഷതമേൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാന് പുറത്ത് ജോലിക്ക് പോയാലും അല്ലെങ്കിൽ പുറത്ത് ട്രിപ്പിന് പോയാലൊക്കെ ഉറപ്പായും ഹെൽമെറ്റ് ധരിച്ചിട്ടായിരിക്കും പുറത്തേക്ക് പോവുക അപ്പ ഹെൽമെറ്റ് ധരിക്കാത പോതിനാൽ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയാൽ പോലും അത് തലയെ വളരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട്
അത് ശരിയാ അത് നീ പറഞ്ഞത് ശരിയാണ് ഈ അടുത്ത സമയത്ത് ഞാനൊ ഒരിടത്ത് പോയപ്പോ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് ഞാൻ വീണപ്പ എന്റെ തല ഇടിച്ചില്ല അന്ന്ൻ കൈ കുത്തി നിന്നൊണ്ട് കൈക്ക് കുറച്ച് ചെറുതായിട്ട് ഒരു മുറിവ്ുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ആൾ കക്ക എത്ത് ഇങ്ങനെ പറഞ്ഞു ഹെൽമെറ്റ് വെക്കാതെ പുറത്തൊന്നും പോവരുത് പിന്നെ ഇപ്പോൊ പോലീസുകാരൊക്കെ പുറത്ത് ഹെൽമെറ്റ് വെക്കാത്തവർക്ക് പെറ്റിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ നമ്മള വീട്ടിന്റെ അടുത്ത് അങ്ങനൊന്നും ഇല്ല ഇതാ ഞാൻ പിന്നെ ഹെൽമറ്റ് വെക്കാണ്ട് പോയത്
അതെ അതെ ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ പണ്ടൊക്കെ ഹെൽമെറ്റ് വെക്കാതെ ആയിരുന്നു ആൾക്കാാര് പുറത്ത് പൊക്കോണ്ടിുന്നത് അതായത് ടു വീലറിൽ മൂന്ന പേരെ ത്രിബിൾസ് മൂന്ന് പീപ്പിളിന കയറ്റി യാത്ര ചെയ്യ അതുപോലെ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യ ലക്ഷ്യമായി യാത്ര ചെയ്യ റോഡിൽ സ്റ്റണ്ട് പോലെയുള്ള സാഹസികമായിട്ടുള്ള ഡ്രൈവിങ്ങുകൾ ചെയ്യാ അങ്ങനെ വളരെ ഇത് കാരണം ഇപ്പം സർക്കാർ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് ക്യാമറ പല ഭാഗങ്ങളായി് സ്ഥാപിക്കയണ്ടായി ഒ പെനാൽറ്റി കിട്ടുന്ന അനുസരിച്ച് ആൾക്കാര്െന്ത ചെയ്തു ആൾക്കാാര് നിയമം അനുസരിക്കാൻ നിയമത്തിന് വിധേയനാവാനായിട്ട് തുടങ്ങി അതിനു ശേഷമാണ് ഇപ്പൊ എല്ലാവരും മിക്കുള്ള ആൾക്കാരും ആ ഹെൽമെറ്റ് വയ്ക്കും റോഡിൽ അഭ്യാസ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹസികമായിട്ടുള്ള ഒരു ഡ്രൈവിങ്ങോ ഒന്നും റോഡിൽ ഇപ്പോ നിലവിൽ അവര് ചെയ്യുന്നില്ല
അത് ശരിയാ ആ പിന്നെ ഈ ക്യാമറകളെ വെച്ചൊന്നും പറഞ്ഞ എല്ലായിടത്തും ക്യാമറകള ഇല്ലല്ലോ അപ്പൊ ഇല്ലാത്തടത്തും അവര് ഇതുപോലെ ഹെൽമെറ്റ് മാറ്റി അല്ലെങ്കി ഇപ്പൊ കാറിില് തന്നെ പോകുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇടാതെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ചിലര് ശ്രദ്ധാപൂർവ്വം ഇത് ചെയ്യണം കാരണം ഇപ്പ അടുത്ത ക്യാമറ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ ചെയ്യും പിന്നും ആരി ഇവരുടെ ശീലം ഈ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ ഡ്രൈവ് ചെയ്ത് ശീലിച്ചിട്ട ഉള്ളതോണ്ട് പല പണ്ടത്തെ ആൾക്കാർക്കും ഇപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ടൊണ്ട് പോകുന്നതിൻന്റെ ആവശ്യകതയെ പറ്റി അറിഞ്ഞുകൂട അവർക്ക എന്തത് ഭയങ്കര ആലോചകം പോലയാ പിന്നെ ഇപ്പോഴത്തെ യൂത്തിന്റെ കാര്യം കുറെേ പേരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നന്താലും കുറെ പേർക്കൊന്നും അതില് വലിയ താല്പര്യം ഇല്ല ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പോകുന്നതില് ഹെൽമെറ്റ് വെച്ച് പോകുന്നതിലൊക്കെ ഹെൽമെറ്റ് അവര് മെയിനായിട്ട് പറയ വച്ചാ അവരുടെ ഹെയർ സ്റ്റൈല് പോവും പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെറിയ ചെറിയ ന്യായങ്ങളാണ്
അതെ അതെ ഇപ്പോൊ ഈ ഒരു തലമുറ എന്ന് പറയുന്നത് അവര് ഇതുപോലെ ഹെൽമെറ്റ് ഒന്നും യൂസ് ചെയ്യാതെയള്ള ഒരു യാത്രയാണ് നിലവിലുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ഒരു യാത്ര അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം കഴിഞ്ഞ മാസങ്ങളിൽ നടന്നൊരു സംഭവം ഞാാനിപ്പോൊ ഓർമ്മിപ്പിക്കാനായിട്ട് തയ്യാറാവുകയാണ് കഴിഞ്ഞ മാസം എന്റെ ഒരു ഏറ്റവും അടുത്തരു സുഹൃത്ത് ഇതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെ നാഷണൽ ഹൈവേ വഴി അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ജോലി സംബന്ധമായ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോവുകയായിരുന്നു അപ്പോ എതിരെ വന്ന ഒരു വാഹനം അ ആളെ ഇടിച്ചു തീർപ്പിക്കുകയും തലയ്ക്ക് ഏ ക്ഷതമേൽുകയും ചെയ്തു ആള് അപ്പ തന്നെ ആ് കോമയിലേക്ക് പോവുകയുണ്ടായി അപ്പൊ ആ ഒരു സാഹചര്യമാണ നിലവൽ ഉണ്ടായിരുന്നത് അപ്പോ അത്തരത്തിൽ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉറപ്പായും വിളിച്ചു വരുത്തുന്ന ഒരു സിറ്റുവേഷന ആണുള്ളത് അപ്പൊ ഞാൻ കരുതുന്നത് എല്ലാവരും എല്ലാവരും കൃത്യമായും ഹെൽമറ്റും അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിച്ചു തന്നെ യാത്ര ചെയ്യണമെന്നാണ്
പിന്നെ ഒരു കാര്യുണ്ട് ഇപ്പൊ നമ്മള് ഹെൽമെറ്റ് ഇട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് പോയാലും ചിലപ്പോം എല്ലാ ആൾക്കാരും റോഡ് നിയമങ്ങൾ ഒരുപോലെ പാലിക്കുകയാണെങ്കിൽ ഇത് ഓക്കെയാണ് അതായത് നമുക്കത് കൊഴപ്പ ഇല്ല പക്ഷെ ഇത് നമ്മളിപ്പോ എല്ലാ റോഡ് നിയമങ്ങളും പാലിച്ച് പോയിട്ട് ണ്ടെങ്കിലും നമ്മുടെ എതിരെ വരുന്ന ഒരു വണ്ടിക്കാരുടെ ആശ്രദ്ധ മൂലവും പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പ അങ്ങനെ തന്നെ ഒരുപാട് ഇൻസിഡൻസിന്റെ ഓർമ്മയിലും ഉണ്ട് അതായത് ന ആ ഒരു വ്യക്തി ഈ അതായത് അവര് നല്ല പോലെ റോഡ് നിയമങ്ങൾ വലിക്ക ഹെൽമെറ്റ് വെക്ക സ്പീഡ് കുറച്ചു പോവുകയൊക്കെ ചെയ്തു പക്ഷെ ഓപ്പോസിറ്റ നിന്ന് വന്ന വണ്ടിക്കാര അങ്ങനെ ചെയ്തില്ല അവര് അശ്രദ്ധമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങളുണ്ടായി പിന്നെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ പോലീസുകാരും ഗവൺമെന്റും ഒക്കെ റോഡ് നിയമങ്ങൾ ശക്തമാ ുന്നതും ഏർ അതുപോലെ ചെയ്യുന്നതും ഒക്കെ ഒത്തിരി ബെറ്റർ ആായിട്ട് വരാൻ സഹായിക്കും ആൾക്കാര്െ ഇപ്പൊ പേടിച്ചിട്ടാണെങ്കിലും പെനാൽറ്റി ഒക്കെ കൊടുക്കുന്നു പേടിച്ച ആൾക്കാര് കുറച്ച കൂടെ നല്ല രീതിയില് ഈ റോഡ് നിയമങ്ങള്പാലിക്കണംന്ന് തോന്നുന്നു പക്ഷെ പിന്നെ ഒരു സൈഡ് കുറെേ ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ട് പൊലയാണ്
അതെ അതെ ചിലർ ഇ ഇത് നിയമം അനുസരിക്കാൻ അനുസരിക്കാതെ ഉള്ള ഒരു ഡ്രൈവിംഗ നിലവിലുണ്ട് അതായത്് നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു അഞ്ച് വർഷം മുന്നേ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ ആയിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് അത് ഈ ക്യാമറയുടെ വരവോട് എ വരവോട് കൂ കൂടിയാണ് അതിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാലും ഈ സമയത്തും കോളേജ് വിദ്യാർത്ഥികളും അല്ലാതെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന പല സാഹചര്യങ്ങളും ഇപ്പോഴും നിലവിലുണ്ട് അത് മാത്രല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മദ്യവിശ് വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ എണ്ണം നിലവില് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് മാത്രമല്ല അലക്ഷ്യമായിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് സീറ്റ്ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മൾ പോയാൽ തന്നെ മനസ്സിലാകും രണ്ട് ഡോറിന്റെ ഗ്ലാസും തുറന്നിട്ട് ഗ്ലാസിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു കൊണ്ട് സെൽഫി എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന ആൾക്കാര്ണ്ട് അലക്ഷ്യമായിട്ട് ന വളവ് തിരിവുകള്ള റോഡുകളിലൊക്കെ വളരെ സ്പീഡിൽ യാത്ര ചെയ്യുന്ന ആൾക്കാര്ണ്ട് പിന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാ ക്കാര്ണ്ട് ഇതെല്ലാം എന്താ സംഭവം വെച്ചാല് ഒരു ഒരു വിധത്തിലല്ലെങ്കില് ഇതൊരു അപകടത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് സീറ്റ്ബെൽറ്റ് ഇടാത്തതും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അതുപോലെ എം ഡി എം എ പോലെയുള്ള മറ്റ് ഒരു അ ആ കെമിക്കൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നതൊക്കെ ക്കെ ഒരു അപകടത്തിലേക്ക് യൂത്തിനെ ആയാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനതയെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് അപ്പൊ അത്തരത്തിലുള്ള കൊറേ കാര്യങ്ങൾ മാറ്റാനായിട്ടാണ് ഈ എ എ ക്യാമറ പോലുള്ള സാര്യങ്ങൾ വന്നത് ഇപ്പോ നിലവിലുള്ള ഈ ഒരു ഏ അസ് ശ്രദ്ധമായ ഡ്രൈവിങ്ങിനെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട്
പക്ഷേ ഒ പിന്നെ ഒരു കാര്യോണ്ട് ഇപ്പം നീ പറഞ്ഞത് കറക്റ്റാ എനിക്ക് പരിചയത്തിലുള്ള എന്റെ ഒരു ഫ്രണ്ടുണ്ട് അപ്പം ആള് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ് സീറ്റിൽ ഇരുന്നോണ്ടാണ് ഫോൺ നോക്കുകയും സ്റ്റോറിടൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമില് അപ്പൊ നമ്മള് പറഞ്ഞാലും ആൾക്ക് നല്ല രീതിയില് എക്സ്പീരിയൻസ് ഉണ്ടെന്ന പോലെ ആളാക്ട് ചെയ്യും പക്ഷേ കൂടെ ഇരിക്കുന്നനമ്മക്ക് പേടിയാവും ഇതിപ്പോ ഓപ്പോസിറ്റ്ന്ന് വണ്ടി വരുമ്പോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അതായത് ഒരു നോർമളായിട്ടിരിക്കുന്ന ഒരു ലാഘവത്തോട് കൂടിയാണ് ഒരു വണ്ടിയുടെ ഡ്രൈവിങ് സീറ്റ് ക്കിരുന്ന് അലക്ഷ്യമായിട്ട് അങ്ങേ അറ്റം അലക്ഷ്യമായെന്ന്തന്നെ പറയാ പക്ഷേ എത്ര വട്ടം നമ്മൾ ആ ആളെ വാൺ ചെയ്താലും അയാള് നന്നാവാൻ തയ്യാറല്ല അയാൾക്കതെന്തോ എനിക്കത് ഇതിൽ ഭയങ്കര ഞാൻ എക്സ്പേർട്ടാണ് ഈ ഡ്രൈവിങ്ങില്ന്നുള്ള രീതിയിലാണ് അയാൾ ഒരു ആക്റ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റ്ണ് പിന്നെ പല ആ അത് തെറ്റാണ്
റ്റാണ് അതിന്റെകാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നംന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ സുരക്ഷ മാത്രമല്ല നമുക്ക് ഓപ്പോസിറ്റ് ഇപ്പം കാൽനടയായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വണ്ടികള് ഉണ്ടാവാം നമ്മളിപ്പൊ ഫോൺ നോക്കി വണ്ടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ ഒരു സെക്കൻഡ് ഒരു മില്ലി സെക്കൻഡിലേക്ക് ശ്രദ്ധ മാറിയാൽ തന്നെ എന്താ ചെയ്യാ നമ്മളെ കയ്യിൽ നിന്ന് വാഹനം നിയന്ത്രണം വിട്ട് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ചിലപ്പോൾ ഒരു കാൽനടയാത്ര ഒരാളെ കൊണ്ടു പോയി ആ വാഹനം ഇടിച്ചേക്കാം അല്ലെങ്കിൽ എതിരെ വരുന്ന ഒരുവാഹനത്തിലേക്ക് നമ്മള് കൊണ്ടിടിച്ചേക്കാം നമ്മള് ആ - ്രദ് മൂലം നമ്മടെ അശ്രദ്ധ മൂലം മറ്റൊരാളുടെ ജീവന എടുക്കേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്
അതെ നമ്മളിങ്ങനെ പറഞ്ഞാലും ആ വ്യക്തിക്ക് അവർക്ക് മനസ്സിലാവണ്ടേ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് മനസ്സിലാവണല്ലോ ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നെ പക്ഷെ ഒത്തിരിം വിദ്യാഭ്യാസം ഉള്ളതും ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായ അറിവുള്ളതും ഒക്കെ ആയിരിക്കും ആ വ്യക്തി- പക്ഷെ അവര് റോഡിലോട്ട് ഇറങ്ങുമ്പം ഇപ്പോഴും അതായത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ എന്തെങ്കിലും പെറ്റി കിട്ടുമ്പോ ചിലപ്പോ അത് മാറുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ നമ്മളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വെട്ടം ആ കുട്ടിയെ വാൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ- ചെയ്യരുത് ചെയ്യരുതന്ന് പിന്നെ ഈ നേരത്തെ പറഞ്ഞപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമ്മളരു സ്ഥലത്ത് ചിലപ്പോ നമ്മള് സമാധാനപരമായിട്ട് ഇരിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും പല പ്രശ്നങ്ങളിൽ നിന്ന് ഒരു റിലീഫന്നൊക്കെ വേണ്ടി പോകുന്നതായിരിക്കും- പിന്നെ ശരിക്കും പറഞ്ഞ ഈ ടൂറിസ്റ്റ് പ്ലെസിൽ പോകുമ്പോൾ ഒരുപാട് ക്രൗഡ് വന്നിട്ട്- അവര് ബാക്കിയുള്ള ആൾക്കാ- ക്കാരുടെ സ്പേസ് മാനിക്കാതെ വലിയ വലിയ മറ്റേ ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ ഇട്ട് പബ്ലിക് നൂസൻസ് എന്ന് വേണമെങ്കി - പറയാം അങ്ങനത്തെ കാര്യംല്ല ചെയ്യുന്നൊണ്ട് അത് നമ്മള് എവിടെ പോയാലും ഇപ്പോ കാണാം പറ്റുന്നോണ്ട് അങ്ങനെ ഒരു സി -
അതെ അതെ അതെ അത് മാത്രമല്ല ഇവര് ഇവരെന്താ ചെയ്യന്ന് വെ ഴിൽ ഇപ്പ ഒരു കാറാണെന്നുണ്ടെങ്കില് ആ കാറിന്റെ ഡോറിന്റെ വിൻഡോ ഗ്ലാസ് താത്തിട്ടിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കും ഇറങ്ങിയിരിട്ട് അവര് സെൽഫി അപകടകരമായ രീതിയില് സെൽഫി വീഡിയോ എടുക്കാനായിട്ട് പോകും കഴിഞ്ഞ മാസം ഞാൻ തിരുവനന്തപുരം ജില്ലേള്ളൊരു ഹിൽ സ്റ്റേഷനിലേക്ക് ടൂർ പോവുകണ്ടായി അപ്പൊ ആ സമയത്ത് ഇതുപോലെ മദ്യ വിശി ഒരു കുട്ട യുവാക്കൾ അവർ മദ്യപച്ച് അലക്ഷ്യമായി വാഹനം ഓടിച്ച് മറ്റൊരു ഓട്ടോ ഡ്രൈവർ ഓ ഓട്ടോയില് കൊണ്ടോയിട്ട് അത് ഇടിക്കുകണ്ടായി അദ്ദേഹത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഞാ അതിന് ശേഷം പോലീസ് കേസാവുകയും അവരെ ആഹ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടോവുകയും ചെയ്യുന്ന ഒരു ഇതാന്ന് നടന്നിരുന്നുണ്ടായിരുന്നു അപ്പം അത്തരത്തില് മദ്യപിച്ച് അല്ലെങ്കില് ഒരു അഹങ്കാര എന്ന രീതിയില് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല
അതെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാ ആരും ഇല്ല എന്നുള്ളതുമാണ് അതായത് അങ്ങനെ നമ്മൾ കാണുന്ന അവസരത്തിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റൂല്ല അത് സത്യവാ കാരണം കുറെ ആൾക്കാര് ഇങ്ങനെ കൂട്ടവായിട്ട് വന്ന് നിക്കുമ്പോ നമ്മള് ഒരാള് പോയി അതിനെതിരെ നിങ്ങള് ചെയ്യുന്നത് ശരിയ ന്ന് പറഞ്ഞ് അവിടെ കൂടി നിക്കുന്ന ആൾക്കാരെല്ലാം ഈ പറഞ്ഞ ആളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി നോക്കുന്ന അവസ്ഥയൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം രീതിയില് പ്രത്യേകിച്ച് ഈ ഒരു ടീനേജില് നിക്കുന്ന കുട്ടികൾക്ക് ഇതിന്റെ ഒരു ദൂഷ്യവശങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ് മനസ്സിലാവത്തില്ല നമ്മള് എത്ര പറഞ്ഞാലും അവര് അവരുടെ പ്രായത്തിൽ ഇതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കി ഇങ്ങന ഇങ്ങനെ കാണുമ്പോഴാണ് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എന്തോ സംഭവാണെന്നുള്ള രീതിയിലാണ് അവർ ആഹ് പ്രായത്ത് നടക്കുന്നത് പിന്നെ ഇങ്ങനെയൊരു പാ വീട്ടീന്ന് പറഞ്ഞാത് അവ തൊന്നും കേക്ക
മനസ്സിലാക്കുകയില്ല അതെ അതെ അതെ നമ്മളത് അത് മാതാപിതാക്കൾ അവരെ കൃ കൃത്യമായി പറഞ്ഞ് ഉപദേശിച്ചു നൽകി അവർക്കൊരു മാർഗനിർദ്ദേശം നൽകേണ്ടതാണ് കാരണം അവർ കാരണം ആഹ് ഈ ചെറിയ കുട്ടികൾ കാരണം ഈ ചെറിയ കുട്ടികളൊക്കെ ഏഹ് ഇപ്പൊ പത്താം ക്ലാസ് എസ് എസ് എൽസി കഴിയുമ്പോൾ തന്നെ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവര് വാശി പിടിക്കും ഒരു ടു വീലർ എടുത്തിറങ്ങാനായിട്ട് വീടുകളിൽ അവര് വാശി പിടിച്ചിട്ട് ടു വീലർ എടുക്കും അത് ടുവീലർ എടുക്കുന്നത് സാദാ ഒരു വൺ ലാക്ക് അല്ലെങ്കിൽ അതിന് അടുത്ത് നിക്കുന്ന വണ്ടിയല്ല ഒരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ അടുത്തുള്ള- വലിയ കൂടിയ എക്സ്പെൻസീവ ആയിട്ടുള്ള ബൈക്കുകൾ എടുത്തിട്ട് ഇവര് എന്ത് ചെയ്യും ഒരു ഓവർ സ്പീഡിൽ റോഡിൽ കൂടി പോവും അതായത് ഇവർക്ക് അറിയ ഇവർക്ക് ഒരു എങ്ങനെയാണ് ഒരു റോഡിൽ നമ്മുടെ നമ്മുടെ നാടിന്റെ റോഡിൽ എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് ഒരു ബോധവും ഇല്ലാതെ ലൈസെ- ലൈസെൻസ് പോലും ഇല്ലാതെ ഇവരെന്ത് ചെയ്യും വളരെ സ്പീഡിൽ ഹൈവേകളിലൂടെയും ഇടറോഡുകളിലേക്ക് ഓടിക്കും ഇത് ഇതാണ് അപകടത്തിന്റെ ഒരു മെയിൻ കാരണം ഇവർക്ക് ഈ പക്വത കുറവ് ഇവർക്ക് ഈ അലക്ഷ്യമായിട്ട് വാഹനം ഓടിക്കുന്നത് ആ